ഹലോ.
ആടി കേക്കണ്ട് കേൾക്കണ്ട് ഞാൻ പറയണ കേൾക്കണ്ടോ?
ആഹ് ആ് കേക്കണ്ടേ. ഞാനില്ലേ വീട്ടിലായിരുന്നടി.
ഞാൻ ഇന്നലെ കുറവെ നോക്കി നീ വിളിക്കാരുന്നപ്പ ഞാൻ പിന്നെ ഒറങ്ങി. പിന്നെങ്ങനെയാ ഞാന് ണ്ടായിരുന്നു ഞാൻ നീ ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞ ഫോൺ കട്ടി തില്ലേ.
ആഹ്.
അപ്പൊ ഞാൻ ശെരി ഇന്ന് നീ വിളിക്കുവല്ലോ എന്ന് പറഞ്ഞിട്ട് കൊറെേ നേരം നോക്കി എനിക്കാണെങ്കി റെക്കോഡ് എഴുതാനുണ്ടായിരുന്നു അപ്പഞാൻ കൊറെ നേരം നോക്കി പിന്നെ നീ കാണാതിരുന്നപ്പോ ഞാൻ പിന്നെങ്ങനെ ഉറങ്ങിപ്പോയി. ഏ ആടീ പ്രാക്റ്റിക്കൽ എക്സാമിന്റ റെക്കോഡ് അടുത്ത ആഴ്ച എക്സാം. ആടി ആടി അടുത്ത ആഴ്ച പ്രാക്ടിക്കൽ എക്സാം ആണ് ഇപ്പൊ അതിന്റെറെ റെക്കോർഡ്.
ഏഹ് നീ പഠിച് കഴിഞ്ഞാ? ഞാൻ എന്താ ചെയ്യണോന്നറി
ഇല്ലില്ല ഞാൻ പഠിച്ചിട്ടില്ല. റെക്കോഡ് എഴുതി തീർന്നിട്ട് വേണം പഠിക്കാൻ പിന്നേ റെക്കോർഡ് എഴുതാനുണ്ട് ഇഷ്ടം പോലെ.
ഓഹ് പാസായി. പിന്നെ ഞാനില്ലേ.
ആഹ്
നീ എപ്പോഴാ വരുന്നെ? അതെ. ന്താടി ഇത്ര ഡെ ലീവ്?
ലീവൊന്നുമില്ല. അടുത്ത ആഴ്ചാന്ന് പറയുമ്മേ സെക്കൻഡ് സാറ്റർഡെ അല്ലേ. ഈ സാറ്റർഡെ പോവാന്ന് വിചാരിക്കുന്നു.
അതെയോ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാന് ഇന്ന് രാവിലെയാ വന്നേ. ബസ്സിലില്ലേ നല്ല തിരക്ക്ണ്ടായിരുന്നു. നീ വന്നതാണെങ്കിൽ നിനക്ക് സീറ്റ് കിട്ടിയിട്ട്ണ്ടാവില്ല.
ആഹ് ഏഹ് നീ എത്ര മണി വിളിച്ചില്ലേ അന്ന്
ഞങ്ങള് ഇവിടെന്ന് അഞ്ചേ മുക്കാല്ലായിരുന്നു. പിന്നെ നമ്മുടെ വേറെമ്മില് ഫ്രണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അവളും കൂടെ രാവിലെ നേര ത്തെ എഴുന്നേറ്റ് ഉം സ്റ്റോപ്പി പോയി ജസ്റ്റ് മിസ്സിനാ ബസ് പോയട്ടെ. കാരണം ഓള് ലേറ്റ് ആയി എഴുന്നേക്കാൻ ലേറ്റ് ആയേ.
ആഹ് ആഹ്
അപ്പൊ ഞാന് പോയി എത്തലും ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാ ബസ്സ് വരലും. കേറിയപ്പോ തന്നെ ഫ്രണ്ടില് സീറ്റുണ്ടായിരുന്നു. മൂന്ന് സീറ്റുണ്ടായിരുന്നു. അവിടെ പോയി ഇരുന്ന്. ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കൂട്ടി കേറാനുണ്ടായിരുന്നൂട്ടോ വേറെ സ്ഥലത്ത്ന്ന്. അപ്പൊ അവളുടെ അവിടെ എത്തുമ്പഴേ ഞാൻ അവക്ക് വേണ്ടി സീറ്റ് പിടിച്ചു വെച്ചതാരുന്നു. അവിടെ എത്തുമ്പോഴേക്കും സീറ്റ് വേറെ ആരോ ഇര്ന്ന്. എന്നാ ശരി ഡി ശരി എന്നാ പിന്നെ വിളിക്കാം. ആഹ്
ഹലോ കേക്ക്ണ്ടോ? എനിക്ക് സ്റ്റക്കായി പോണ്ടുട്ടാ.
റേഞ്ച് ഇല്ലാത്ത കൊണ്ടേയിരിക്കുന്ന് തോന്നണ്. ഇപ്പ ഓക്കെ ആയാ?
ആഹ് ആയടി ആയി ആയി. എടി അതിന് മുമ്പ് ഒരു ബസുണ്ടെ. ആഹ് ഞാൻ എടയില് വരുന്ന ആ ബസിലാ.
ആണില്ലേ
ആഹ് ആ ബസാവുമ്മ സമയത്ത് ഞങ്ങളെ അവിടെ എത്തുമ്പോ എനിക്ക് സീറ്റ് കിട്ടാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കൊറേ കൂടെ ബസ് സ്റ്റാൻഡ്ക്ക് പോകുന്ന സമയത്താണ് സീറ്റ് കിട്ടാ പോകും. ബസ് സ്റ്റാൻഡിന്ന് ആൾക്കാര് കേറുമ്പഴേ കൊറയുള്ളൂ. അത് എന്റെ അവിടെ എത്തുമ്പോക്ക് സീറ്റു കിട്ടും.
ഏയ് ഞാന് അതിൽ വരാറില്ല. കാരണം എന്തന്നറിയോ ഞങ്ങളെ ഇവിടെന്ന് അവിടക്ക് വേ രണ്ട് വണ്ടിയിൽ വരണം. എന്നിട്ട് അവിടന്ന് ബസ് കേറണ്ടി വരും. അതാണ് ഈ ഡയറക്റ്റായിട്ട്
ആഹ് ഞങ്ങടവിടെ അങ്ങനെയല്ലല്ലോ എല്ലാം ഒരേപോലെല്ലേ. ഏത് എങ്ങനെ വന്നാലും ഞങ്ങക്ക് ഓഹ് ച്ചി എനിക്ക് അവിടെത്തന്നെ വന്ന് കേറണോല്ലോ. എല്ലാ ബസും അതിലെ കൂടെ വരുകയും ചെയ്യും.
ആഹ്
ഉം ആഹ് പിന്നെന്താ പിന്നൊന്നുല്ല.
ഹോസ്റ്റലില്ലേ?
ആഹ്
ഇന്ന് ഞങ്ങള് ലോറ്റായിട്ടാ ഞാനും അവളും. ലേറ്റായിട്ട് ഒരു ഒമ്പത് മണിക്കാണ് ഞങ്ങള് എത്തിയത് വന്നിട്ട് പിന്നെ ഇത്
ഏഹ്
ഏഹ് ലോക്കിന്റെ ച ലിപ്പ് അവിടെപ്പോയി വാങ്ങി ഫസ്റ്റ് വാങ്ങി ഫസ്റ്റ് വാങ്ങിയപ്പോ മെയിനായിട്ടുള്ള ചാവിയെ വാങ്ങിട്ട് വന്നത്
ആഹ്
വേറെന്നും കൂടിണ്ടല്ലോ അപ്പൊ പിന്നെയും പോയി അവള് അത് പിന്നേ വാങ്ങീട്ട് വന്നിട്ട് കേറുമ്പോഴേക്കും ഒമ്പത് മണിയായി നമ്മുടെ റൂമിൽക്കും അങ്ങനെ വ എന്തായാലും രാവിലെ
എന്നിട്ട് പിന്നെ ഹാഫ് ഡേ ലീവ് എടുത്താ
അയ്യേ ഇല്ല എന്നിട്ട് ഞങ്ങള് പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറി ഒരു ഒമ്പതെ ഇരുപത് ആകുമ്പോ കോളേജ് എത്തി ഫോണ് സബ്മിറ്റ് ചെയ്തത് ഞാന സബ്മിറ്റ് ചെയ്തത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഇവര് കയറി ഞാൻ വിചാരിച്ചു സാർ എന്തേലും പറയുന്നു പിന്നെ സാറന്നും പറഞ്ഞില്ല കാരണം ആൾക്കാര് കൊറവായിരുന്നു
ആഹ് അപ്പൊ കൊഴപ്പല്ലല്ലോ
അതെ കൊഴപ്പല്ല അതെ അങ്ങനെ കേറി കേറി കഴിഞ്ഞിട്ട് കൊറചെരം ഞങ്ങള് സംസാരിച്ചിരുന്ന് സംസാരിചിരിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് എന്താണ് ഒരേ ഒറക്കം എല്ലാവരും ഒന്ന് ഒരാള് പോലും ഞാൻ ഇരിക്കിണ് കണ്ടില്ല എല്ലാവരും ഒറങ്ങി
ആഹ് ആഹ് അതന്ന്ച്ച എല്ലാരും ഏകദേശം എല്ലാവരുംന്നും രാ. അവര ആയിരിക്കും എത്തിയിട്ടുണ്ട്
അപ്പത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ അപ്പയ്ന്റെ ക്ഷിണ ഒക്കെ ഉണ്ടാവല്ലോ
അതെ എന്നിട്ട് മാമൊക്കെ വന്നിട്ട് എടക്കൊക്കെ എന്നിട്ടൊന്നും പറഞ്ഞൊന്നും ഇല്ല ഞങ്ങള് ഉറങ്ങിട്ട് ഒന്നും പറഞ്ഞൊന്നില്ല രാവിലെ തൊട്ട് ഉച്ചവരെ ഒറങ്ങി പിന്നെ. ഉച്ചക്ക് എന്താണ്
അല്ല എനിച്ചോ മാമ ഇനി പുക പുകല്ലേ അപ്പൊ മേബി അതുകൊണ്ടായിരിക്കും ഒന്നും ആര് പറയാത്ത രണ്ട മൂന്ന് ദിവസായിട്ട് ഇപ്പ മാം അങ്ങനെ ക്ലാസ്സിക്ക് വരല്ലൊന്നും എന്നാരിലും ചീത്ത പറയണൊന്നും അധികം കേട്ടിട്ടില്ല ഇപ്പ എന്താവാെന്ന് അറിയില്ല പോകുന്നു വിചാരിച്ചിട്ടാണ് ഇരിക്കാത്ത ത് മാം പോകുന്ന് വിചാരിക്കണ
പോവായിരിക്കും
പോയ മതിയായിരുന്നു
ഉം അങ്ങനെയൊക്കെ പറയണ്ട് ട്ട അറിയില്ല കറക്റ്റ് ആയിട്ട് മാമിനി
ആഹ് ഞാന് ട്ടന്ന് പറ കേക്കോ ബ്രൗണിയോ അങ്ങനെ എന്തോ പണ്ട് പറയ ഞാൻ കേട്ടു മാമോ മാമന് പറ്റില്ല അവിടെ ഇഷ്ടമല്ല ഏഹ്
കഴിച്ചിട്ട് ഉണ്ടോ മാമ് ഉണ്ടാക്കിയത്
ഇല്ല ഇല്ല ആഹ് ജൂനിയർ പിള്ളോരക്കെ ഇങ്ങനെ പറയണ്ട ഞാനന്ന് ഇവിടന്ന് പോകുന്ന സമയത്ത് ത്ത്‌ കുറെ കുട്ടിക്കൾ ഉണ്ടായിരുന്നേ രണ്ടു പേരുണ്ടായിരുന്നു അപ്പൊ ആഹ് കുട്ടി ആഹ് ആഹ് ജൂനിയേർസ അപ്പൊ ആന് കുട്ടികൾ ഇ പറയണ്ടായിരുന്നു അവന്റെ ക്ലാസിൽ ആര ഓർഡർ ചെയ്തിട്ട് അവര് കഴിച്ചിട്ട് ഇപ്പൊ നന്നായിട്ട്ണ്ട് പറഞ്ഞത്രേ ഈ പിള്ളോരോട് അപ്പൊ ഈ പിള്ളേര് അങ്ങനെ പറഞ്ഞിട്ട് ഈ പിള്ളേര് ഓർഡർ ചെയ്തു
ആല്ലേ
ആഹ് ആഹ് അങ്ങനെ ഇവര് ഓർഡർ ചെയ്തു അങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ട്ന്ന് പറഞ്ഞിട്ട് ണ്ടാരുന്നു മാമെല്ലാം ഉണ്ടാക്കുണ്ട് കേക്കും ബ്രൗണിയൊക്കെ ഉണ്ടാക്കും
കേക്ക ഉണ്ടായിരുന്നു അതില് എല്ലാം കൂട്ടിട്ടുണ്ട്
നന്നായിട്ടിന്നും
എടി അവിടെ റൈഞ്ചിന്റെ കുറവുണ്ടാ
ഉം പിന്നെണ്ടായിരുന്നു ഓഡറാണ് പറയണത്
ഏഹ് എനിക്ക് കഴിക്കണംന്ന്ണ്ടടി
ക്ലിയർ ആവുണ്ടോ
ആഹ് ക്ലിയർ ആണ്
ആഹ് എന്നാ ഓടയ്തിട്ട്
ആഹ് എനി കഴിക്കണണ്ട ചോയി എന്തായാലും നമ്മ
ക്ലാസ് വും മാമിന്റെ പേജ്
മാമിന്റെ പേജ്
വിസ് പേജില്ലേ ആഹ് ഞാൻ വിജാരിച്ച് ഉണ്ടാക്കോ വിചാരിച്ച് പിന്നെ മാമി ന് കഴിവുണ്ടടി
ആഹ് അല്ല ബ്രൗണിഇല്ലേ
ആഹ് അതന്നെ
ആഹ് ഞാൻ കണ്ടായിന്നരുന്നു അവള് സ്റ്റോറിട്ട ന്ത ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണ സ്റ്റോറിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു കാണാൻ ഭംഗിയണ്ട് ടേസ്റ്റ് ഉണ്ടാവുംന്ന് വിചാരിക്കണു
ആടി പോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടു ന്ന് പറയണ്ട് കുറ പേര് പിന്നെ നമ്മുടെ ക്ലാസ്സിലെ ആ കൊച്ചിന്റെ ആഹ് അസ്സിന്റെ ബെന്നിൻ്റെ എന്താണ് ബർത്ത്ഡേക്കാ ബുക്ക് ചെയ്തത്
ഓഹ് ഓഹ് ഓഹ് ആഹ് ഞാൻ സ്റ്റോറി കണ്ടായിരുന്നു അങ്ങനെയാണ് ഞാന അത് കണ്ടത് മാ അവന്റെ പേജൊന്നും ഞാൻ കണ്ടില്ല പോ മാത്രം കണ്ടള്ളൂ ഇട്ടിട്ട് സ്റ്റോറി ഇട്ടിട്ട് മാ താങ്ക് യു മാം പറഞ്ഞിട്ട് മാമിനെ മെൻഷൻ ചെയ്തിട്ടണ്ടായിരുന്നു അതാണ് ഞാൻ കണ്ടത്
ആഹ് അവള എനിക്ക് കാ യിരുന്നേ അപ്പൊ ഞാൻ
ആഹ്
ആഹ് ഞാനും കണ്ടായിരുന്നു ഞാനാ ഞാനും വേറെ രണ്ട് പിള്ളേർ കൊണ്ടു പോണ കണ്ടപ്പൊ ഞാനും അങ്ങനെയാെന്നാ വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഇതിനാണ് കൊണ്ടുപോയത് ഓഡർണ്ട് ആഹ് ആഹ് ശനിയാഴ്ച ശനിയാഴ്ച ഞാൻ സ്റ്റോറി കണ്ടു ആഹ് അടിക് ക്ലിയർ ആവല്ല ട്ടാ ഫോൺ അട്ത്ത് വച്ച് പറാ
ക്കുന്നില്ല ഹലോ
ഹലോ ആഹ് ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആആ.
ആടി കേക്കുന്നുണ്ടാ?
എന്താണ്?
ഒന്നുയില്ലടി ഇങ്ങനെ ഒന്നുല്ല.
ഏ, ശരിയടി ഞാൻ വിളിക്ക ഇവിടെ നല്ല മഴയാണ് കേക്കണില്ല.
ആ, അതാ റേഞ്ചിന്റെ പ്രോബ്ലാ.
കേക്കണില്ല ഞാൻ വിളിക്കാട്ടാ മഴ വിട്ടിട്ട് വിളിക്ക.
ശരിയടി എന്ന.
ആ, ശ, ആ, ശ, ആ ശരി.